ഒഹ് ആഹ് ഹലോ
ശെരിയല്ലേ
അതേ
ആഹ് ഞാന ശ്വതിയാണ് ആഹ് മോനെ എന്റെ മോനെ
ആഹ്
സ്കൂളിന്ന് എൻ എൻ സി സിയുടെ സെലഷൻ കിട്ടി
ആണോ
ഉം നല്ലെ നല്ല അല്ലേ അതെ എൻ സി സി എസ് പി സി അല്ലാ നല്ലതാണെങ്കിൽ പോലും എൻ സി സി സംബന്ധിച്ച് ഒന്നൂടൊരു ക്ലാരിറ്റി ഇണ്ട്
ആഹ് അതെ
അപ്പൊ അതിനായിട്ട് ആഹ് മോന് അക്കൗണ്ട് എടുക്കണം സ്കൂളീന്ന് പ വിളിച്ചു പറഞ്ഞു അക്കൗണ്ട് എടുക്കണം പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം
ഉം ഉം
ഓൾറെഡി അവനെല്ലാ എഹ് സെഗ്‌മെന്റിലും പങ്കെടുത്തിട്ടുണ്ട് എല്ലാ അതായത് എസ് പി സി ഏഹ്
ആഹ്
എസ് പി സി ലിറ്റിൽകൈറ്റ്സ് ജെ ആർ സി എല്ലാ ത്തിൽ പങ്കെടുത്ത് ലാസ്റ്റ് എൻ സി സിലു ചേർന്നു പഷേ അ എൻ സി സി ലെവല് നല്ല കോൺഫിഡന്റ് ഒണ്ടായിരുന്നു ആൻ്റ് എറെ ഇട്രസ്റ്റും കഴിഞ്ഞിരിക്കയാണ്. അപ്പ അതിലും വിൻ ചെയ്തു നമ്മക്കും അതൊരു ആഗ്രഹായിരുന്നു. എൻ സി സിയിൽ പങ്കെടുക്കണം. അത് കിട്ടണംന്നുള്ളത്.
അതെ അതെ അതെ അതെ ഉം ഒരു മോനെ ഒള്ളോ?
ഒരു മകളും ഉണ്ട് മോള് കുഞ്ഞ് കുഞ്ഞാണ്. രണ്ടര വയസ്സ് രണ്ടര വയസ്സ് ഉം മോളേ ഇപ്പം ഈയിടക്ക് അക്ഷരം എഴുതിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തില്.
കൊല്ലൂർ മൂകാംബിക ആഹ് അവിടെ വളരെ പ്രശസ്തമായ ക്ഷേത്ര അല്ലയോ?
പ്രസിദ്ധമായ വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രത്തില് ഒ ഒന്നാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മള് കണ്ടിരിക്കണം. കർണാടകയിലാണ് ഉടുപ്പി കൊല്ലൂർ ഉം ഉളിപ്പീലും വേറെ ആഹ് സ്വാമി ക്ഷേത്രം ഉണ്ട് അവിടെ ഞങ്ങക്കിനി പോവാൻ കഴിഞ്ഞില്ല. ഇനി എപ്പഴെങ്കിലും. പോവണം ആഗ്രഹിക്കുന്നു പോവാനായിട്ട്. പിന്നെ സൗഭർണിക നയിലും ഞങ്ങള് പോയിരുന്നു. വളാരെ മനോഹരമാണ് വളാരെ. വളരെ മനോഹരം കണ്ണിന് വളരെ മനോഹരം മനസ്സിന് വളരെ മനോഹരം ആ വെള്ളത്തിന് വളാരെ തണുപ്പാണ്. അപ്പൊ നല്ല മഴയുള്ള സമയത്താണ് ഞങ്ങള് പോയത്.
വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
വീട്ടില് ഹസ്ബൻഡും. പിന്നെ മദറിലോയും ഫാദറിലോയും ഉണ്ട് രണ്ട് കുട്ടികളും.
രണ്ടു കുട്ടികൾ മോൻ എത്രല്ലാ പഠിക്കുന്നേ? എട്ടിലാണ് ഉം. ഉം. ജോലിക്കൊന്നും പോവുന്നില്ലേ?
ജോലിക്ക് ഞാനിപ്പം തൽക്കാലം ഹൗസ് വൈഫായിയിട്ട് തുടരുകയാണ്.
ഉം
കുഞ്ഞുകുഞ്ഞ് ആയത് കൊണ്ടേ നമക്ക് അയിൻ പറ്റേ അതേ നമ്മള് നോക്കണമല്ലോ. ഇപ്പോ കുഞ്ഞു കുഞ്ഞല്ലേ അത്രയിട്ടുള്ളൂ ഉം മഴയുണ്ടോ അവിടെ?
മഴ ഇപ്പ ഇല്ല പക്ഷെ ഇങ്ങനെ ഇരുണ്ട മൂടി.
ഉം എപ്പോഴെങ്കിലും ജീവിതത്തില് പോയിട്ടുണ്ടോ കർണാടകയിൽ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ?
കർണാടക പോയിട്ടുണ്ട്. പക്ഷെ ക്ഷേത്രം. ദർശനം
എപ്പോഴെങ്കിലും ജീവിതത്തിലൊരു ഒരു അവസരം കിട്ടുവെങ്കില്. ഈ ക്ഷേത്രത്തിൽ പോയി തൊഴണമെന്ന് ഞാൻ പറയാണ് കാരണം. അവിടെ മൂന്ന് മൂന്ന് ദേവികലിൽ മൂന്ന് ദേവിയുടെ മൂന്ന് പ്രസൻസണ്. അതായത് സരസ്വതീ ദേവിപിന്നീട് അത് ഭദ്രകാളി ആകുന്നു. ലാസ്റ്റ് ദുർഗയിലോട്ട് മാറുന്നു. അപ്പൊ മൂന്ന് കൺവെർട്ട് കൺവെർട്ട്. ദേവിയെ മാറാണ്. അപ്പ നമ്മളത് കാണണം. നമ്മുടെ കേരളത്തി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഷേ
ഇല്ല മൂന്ന് ഭാവങ്ങളിലൊന്നും ഇരിക്കുന്ന അമ്പലങ്ങളും.
അതെ, അതെ, അതെ, അതെ, അപ്പൊ അതുകൊണ്ട് അത് പോയി കാ കാണുക. ഫാമിലിയാട്ട് തന്നെ പോവാൻ ശ്രമിക്യ.
ഉം. കുട്ട്യോൾ സ്കൂൾ മോളു സ്കൂൾ. നമുകും എഴുതാ ഉം.
നമുക്കും വഴുത. അതിന്റെ ചാർജ് ഇരുന്നൂറ് രൂപ. ഇരുന്നൂറ് രൂപ എന്ന്. എന്നതിലുപരി നമുക്ക് ഏറ്റവും നല്ലതാണ്. സരസ്വതി ദേവിയുടെ ഹേ അടുത്തു പോയിരുന്ന് അക്ഷരം എഴുതാന്നുള്ളൊരു ഭാഗ്യം കിട്ടാന്നുള്ളത്.
അതെ ഉം കൊച്ചിന്റെ സ്കൂൾ അന്നേരം വിട വിട്ടില്ലല്ലോ
അന്ന് സ്കൂളി രണ്ട് മൂന്ന് ദെവസം ലീവ് എടുക്കേണ്ടി വന്നു കാരണം ഇത് നമുക്ക് പോകേണ്ടത് കൊണ്ട്
ഉം ആഹ് ഇങ്ങളെങ്ങനെയാ പോയത്
ഞങ്ങള് ട്രെയിനാ പോയത് കരുനാപ്പള്ളി ചെന്നിട്ട് അവിടുന്ന് ട്രെയിൻ പിടിച്ച് പോയി പിന്നെ നമ്മൾ ഈ റെ നമ്മള് ഈ മൂകാബക്ക് പോകുമ്പോ അവിടെ നമ്മൾ ഡയറക്റ്റ് ഏഹ് നമ്മക്ക് പാം പറ്റത്തു ഭയങ്ക ദൂരമാണ് ഈ ശേഷനിന്ന് ഈ അമ്പലത്തിലോട്ട് പോവാൻ വേണ്ടിയിട്ട്
ഓ
നേത്രാവധി ട്രെയിനകത്ത ഇന്നും നേത്രാവധി ട്രെയിൻ ഉണ്ട് കേട്ടോ തിരിച്ചു ആ ട്രെയിനിൽ തന്നെയാണ് വന്നത്
ഓക്കെ ഓക്കെ ഒകെ
ഉം അന്നേരം ഈ ട്രെയിനകത്ത് പോയിട്ട് നമ്മൾ അവിടെ ഇറങ്ങി അവിടുന്ന് ടാക്സില് നല്ല ചാർജാ അത് ഒരു മല ഒരു വനം മന മന മല ഉപരി ഒരു വനത്തിൽ കൂടിയാണ് നമ്മൾീ പോകുന്നുന്നത് അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചറസ് ആണ് ആനിമൽസ്ക്കെണ്ട് എന്നുള്ളത് ബുലിയാന എറങ്ങും പക്ഷെ നല്ല നല്ല രസാണ് അങ്ങനെ ട്രാവൽ ചെയ്യുകുള്ള അമ്പലത്തിലോട്ട് പോകുന്ന പാഗങ്ങളൊക്കെ ളരെ മനോഹരമാണ് മൊത്തം മലയാളികളാണ് കൂടുതൽ കന്നഡ കണ കന്നഡ ആൾക്കാരെക്കാട്ടിലും കൂടുതൽ പിന്നെ ഞങ്ങക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ദേവിയുടെ പ്രസാദം കഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അന്നദാനം.
ഉം ഉം
അവിടുത്തെ ലഡ്ഡു പ്രസാദം വാങ്ങിക്കാൻ കഴിഞ്ഞു പിന്നെ മൂന്ന് ശീവേലി തൊഴൻ കഴിഞ്ഞു ഇതൊക്കെ ദേവിയുടെ അനുഗ്രഹമായിട്ട് കാണു അവിടെ പോവാൻ കഴി ഞാങ്ങനെ വളരെ വളരെ എന്താ പറയാ ജീവിതത്തിലെ ഒരു ഒരു
ഉം ഉം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആഹ് ഭക്ഷണക്കെ ഉച്ചക്കെ ആയല്ലോ
ഉം ഉം ചായയൊക്കെ കഴിഞ്ഞോ ചായക്ക് എന്തായിരുന്നു കടിക്കാൻ
ആ ചായയ്ക്ക് എന്റെ സിസ്റ്ററിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ..
അ
അവര് പഴം ഓർക് കൊറച്ച് പർച്ചേസക്കെണ്ടായിരുന്നു അപ്പൊ നമ്മൾ അയിന് കൂടെ പോയി നമ്മളും കൂടെ പോയേ മോള ഉള്ളതോണ്ട് അവർക്ക് ഒരു ചെറിയ മോളള്ള അതിനെ കൊണ്ട് പോകാം പാടായോണ്ട് ഞങ്ങൾ കു‌ടെ പോയി ഞാനും എന്റെ മോളും പോയി ഹസ്ബൻറും വണ്ടി ഓടിച്ച് പോയി അങ്ങനെ കൊണ്ട പോയിട്ട് തിരി ച്ചു വന്നപ്പോ അവള് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി തന്നായ്ച്ച അതൊക്കെ ഞങ്ങള് കഴിച്ചു ചായ കുടിച്ചു. അങ്ങനെ പിന്നെ ആരൊക്കെണ്ട് കൂടെ ഉള്ള ആരാ അമ്മ പിന്നെ സോറി ആഹ് ബടെ സിസ്റ്റർ ബ്രദറൊക്കെ ഉണ്ടോ
എന്തോ
ബ്രദർ സിസ്ർ
ആഹ് എനിക്ക് ഒരു സിസ്റ്ററുണ്ട് ഒരു സിസ്റ്ററെ ഉള്ളൂ ച്ചാ കൊറച്ച് അകലെയാണ് താമസിക്കുന്നത് ഫാമിലിയിട്ട് താമസിക്കുന്നു എപ്പോഴും വിളിക്കയും ഏ എല്ലാ കാര്യങ്ങളും സഹകരണംവും എല്ലാം നല്ല രീതിയിൽ പോകുന്നു.
ഓ ഓ ഓ പിന്നെ വീട്ടില് മൃഗങ്ങളൊക്കെണ്ട ആഹ് എന്നാ ശരി
ഹോബിയായിട്ട് ഒരു പോത്തുണ്ട് അതിനെ വളർത്തിയെടുക്കുന്നു വലിയ പാടൊന്നും ഇല്ലല്ലോ വി കൊണ്ട് കെട്ടുന്നു. തീറ്റി കൊടുക്കുന്നു നമുക്ക് അങ്ങനെ ഉറ്റു നോക്കണ്ടാലോ.
ഓഹ് ഓഹ് പശുവിന്റെ ഒന്നും കൂട്ടുള്ള പാലില്ലല്ല
ഇല്ല ഇല്ല വല്യ പാടില്ല നമുക്ക് മറ്റ് ആനിമൾ മൃഗങ്ങൾ വന്ന് കടിക്കന്നോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കണ്ട കെട്ടി ഇടുക വെള്ളം കൊടുക്ക ഫുഡ് കൊടുക്ക എന്നുള്ളതാ.. വരുമാനം കൂടാണ് ഈ പോത്ത് വളർത്തല്
ഉം എങ്കിപ്പിന്നെ ശരിട്ടാ ആഹ് ശരി ശരി
ആ